ഹലോ ഹലോ കേൾക്കല്യേ?
ആഹ കേൾക്കണ്ടേ
ആ കേൾക്കാണ്ട കേട്ടോ എന്ത ക സുഖല്ല
ആഹ അടപ്പ മഴണ്ടോ?
ഇല്ല ഇവിടെ ഞങ്ങക്ക് ചൂടാണ് ഇവിടെ കേരളത്തിലല്ല
ആ ആ എന്തൊക്കെയ ഫുഡ് ഉണ്ടാക്കിന്ന.
ആഹ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു എങ്ങടാ ഇണ്ടാക്കല്ല കഴിഞ്ഞോ തിരക്കിലാണോ തിരക്കിലാണോ?
പറയ്യ്
ആഹ നിള് ഫുഡ് ഉണ്ടാക്കല കഴിഞ്ഞോ?
ഇല്ലെ.
ആഹ് ഉണ്ടാക്കല കഴിഞ്ഞു ചോറും പിന്നെ ഉണക്കമീൻ ഇട്ട് ഏ മീ മീന ഇല്ലേ ഉണക്കമീൻ അതുകൊണ്ട് കറിയക്കി ചേനപ്പേരി ഉണ്ടാക്കി നിങ്ങള് എന്താ ഉണ്ടാക്നിനി
ഞാന്േ ചിക്കൻ കറി ചിക്കൻ പൊരിക്കക്കെ ചോറ് ഏകദേശം അയിക്കണേ
നെയ് ചോറക്കെ
നെയ്ച്ചോറല്ല നെയ്ച്ചോറല്ല സാദാ അരി ചോറ് ചിക്കൻ കറി
ആ ആ
പി
ചിക്കൻ കറി ആയോ
ഏ
ചിക്കൻ കറി ആയോ?
ചിക്കൻകറി ആഹ് ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളങ്ങനെ ചിക്കൻ കറി
ഉം തേങ്ങാ അരച്ചിട്ടാവെക്കുക
ഇല്ല മൊളക് ഇട്ടുകാൻ ഇല്ലാ മൊളക് ഇട്ടു തന്നെ
ആ
പിന്നെ ഇങ്ങനെ ഇങ്ങളങ്ങനെയാ ഒണക്കമീൻ കറി ഇണ്ടാക്കല്
ഒണക്കമീനോ അത് പുളി ഞാന് രാവിലെ വേഗം ഇണ്ടാക്കാൻ വേണ്ടിയിട്ടെ രാത്രിക്ക്ന്നെ പുളി വെള്ളത്തിട്ട് വെക്കും മറ്റേ കൊടംപുളി ഇല്ലേ കൊടംപുളി അല്ല വാളംപുളി ആ അത് അത് വള്ളത്തിലിട്ട് വെക്കുക അല്ല ത് എന്തോട്ട് തേങ്ങേല് വെറും പുളി വെള്ളം ഒഴിച്ചിട്ടേ കൊറച്ച് മൊളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അത് നല്ലോ അരച്ചെടുക്കുക പണി എളുപ്പാണിത് എന്നിട്ട് അരച്ചെടുത്തിട്ട് ഏ് മൺചട്ടിയിലോ ഞാൻ ആ ഞാൻ മൺചട്ടി ചട്ടില ഇണ്ടാക്കല് എന്നിണ്ട് മൺചട്ടിയില് അത് ആ മിക്സ് നമ്മൾ അരച്ചത് ഉണ്ടാവല്ലോ അരച്ചത്എല്ലാം കൂ ടെ ഒന്ന് തെളപ്പിച്ചെടുക്കുക നല്ലോണം തെളക്കുമ്പോ നമ്മളെ ഒണക്കമീന് ഞാന് മാന്തളൊണ്ടാ ണ്ടാക്കിയത് ആ മാന്തൾ എന്നിട്ട് ആയിക്കിട്ട് കൊടുക്കുക
സാധാ മീൻകറിന്റെ ഒരു ഫ്ലൈവറ് ല്ലെ?
ആ മറ്റേ മീൻകറി ഉണ്ടാക്കാന് കൊറച്ച് പണിയുണ്ടല്ലോ ഇത് അത്ര ഇല്ല തേങ്ങ അങ്ങട് നമ്മൾ ഒന്ന് തെരകാനുള്ള പണി മാത്രേ ഉള്ളു പിന്നൊന്ന് അരയ്ക്കുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുളി വെള്ളത്തിലോടെ അരക്കുക
ആ
എന്നിട്ട് പിന്നെ മീനുട്ട് കൊടുത്ത് നല്ലോണം തെ
തൂമ്പിച്ചുവോ എന്നിട്ട്
ഇല്ല എന്നിട്ട് പിന്നെ അയിന് കൊറച്ച് വേപ്പിന്റെലയും മേലെട്ട് കൊടുക്കുക കൊറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നിങ്ങളെങ്ങനെണ്ടാക്കല്
ഞങ്ങ ആ കറി ഇണ്ടാക്കലില്ലേ ഒരിട്ടവിടെ അമ്മായിമ്മക്ക് ഇണ്ടാക്കി കൊടുത്തു സാദാമീൻ കറി ഇണ്ടാക്കണ മാതിരി വല്യ അറിയൊന്നുല്ല
ആ ഇത് വേഗണ്ട് ഇണ്ടാക്കാൻ ആ അന്ന് ഞാൻ കൊറച്ച നേരം വൈകി ഇണ്ടാക്കാനേ അപ്പൊ വേഗം പണി തീരാൻ വേണ്ടിട്ട് ഒണക്കമീനും ഉണ്ടായിന്ന് കൊണ്ടന്നപ്പം അപ്പൊ വേഗം ആ പണിയണ്ട അടുത്ത് ആക്കി ആ അതും വേണ്ടോണി
ചിക്കൻ ആകുമ്പോ ചിക്കന് നമുക്ക് ഉള്ളീം തക്കാളീം വാട്ടിയാണ്ട് അങ്ങനെണതാക്കിയ
കുക്കറിലന്നെ വെക്കല് അതോ
ഇല്ല മറ്റേ നോൺസ്റ്റിക്കിന്റെ പാത്രത്തില് അടുപ്പമ്മലേ ആകുമ്പോ പിന്നെ ഗ്യാസുംമില് ആകുമ്പ മതില്ല കുക്കറിൽ പിന്നെ വല്ല്യ ഐഡിയ ഇല്ല
ആ കുക്കറില് അതില് എളുപ്പാണ് പക്ഷേ ടേസ്റ്റ് നമ്മള് എ എള കിണ്ടാക്കണനെന്റെ ടേസ്റ്റ് കുക്കറിലാകുമ്പയി പണി ഒന്നൂടെ എളുപ്പുണ്ട്
നമ്മള് ഉള്ളി അങ്ങനെ വലിയതാക്കണം അല്ലെ ചോപ്പർലിട്ടാണ്ടേ വലിച്ച്ക്കാണ്ട് ആകുബോ പെട്ടന്ന് ആക്കുല്ലേ പിന്നെ പേസ്റ്റ് പേസ്റ്റ് ചോപ്പറിൽ ഇട്ട് വലിച്ചാൽ മതി ചിക്കൻ കറിയാകുബം നമ്മുക്ക് പിന്നെ രണ്ടി
പിന്നെ എന്തൊക്കെയ ഏ
ചിക്കൻ കറിയ ആവുമ്പോ രണ്ടിസൊക്കെ അങ്ങനെയാണ് പോകും പറയാ
ആ രണ്ടീസത്തിന് ഒന്നിച്ചാകാനാ ആ
പിന്നെന്താ
പിന്നെന്തെ ഇങ്ങനെ പോണത് ചിക്കന്റെ മസാലൊക്കെ നാപ്പത്തിച്ചാ ഫ്രൈയാക്കള്ള
ഫ്രേ ആക്കാള്ളെ ആ വല്ലാതൊന്നും ഇടൂല മുളക് പൊടി മഞ്ഞപ്പൊടി ചിക്കൻ മാസാല കളറ്
ആ നിങ്ങൾക്ക് നല്ലോണം എരിയുളളയ് ഇഷ്ടം അതാ കെറഞ്ഞ എരിവ് തീർക്കോളൂ എരുവ്
എരിവ് ആ നമ്മളെ കാശ്മീര്ല്ലല്ലേ സാധാ മെളക് പെടിന്നെ കാശ്മീർ ആകുമ്പോ കുറച്ച് കളർഉണ്ടാവും ഇത് സാതേണ്
ആ. ആ
വേറെത്തുല്ല അത് ഇപ്പെ കയ്യിഞ്ഞു അങ്ങോട്ട് പെരിച്ച് കഴിഞ്ഞ പണികൾ ഒക്കെ
പണി കഴിഞ്ഞു ആ ആ രാവിലെ നേരത്ത് തുൊടങ്ങു പണിയൊക്കെ
ഇല്ല നേരത്തെ അങ്ങനെ ആ ഹസ്ബൻഡ് രാവിലെ പണിക്ക് പോവും അപ്പൊ പിന്നെ ഒല്ക്ക് ഉള്ള ഫു ഡ്ഉണ്ടാക്കും
ആ
പിന്നെ ആ കഴിഞ്ഞീന്റെ ശേഷം പിന്നെ ഞമ്മക്ക്
രാവിലെ എണീട്ടാ പിന്നെയും കടക്കും
ഇല്ല അപ്പ തന്നെ പിന്നെ അങ്ങനെ ഓരോന്ന ഇങ്ങനെ പിന്നെ തിരുമ്പല് അടിച്ചേരൽ ഒക്കെ കഴിഞ്ഞഞ് വരുമ്പോള ലാസ്റ്റ് കിച്ചൺക്ക് വരും
ആ ഞാന് രാവിലെ എണീറ്റ പാടങ്ങോട്ട് ഉച്ചക്കത്തേക്കള്ളാണ് തുടങ്ങ
ആഹ
ഉച്ചക്കത്തേക്കുള്ള കറി വെച്ച് വെക്കും പിന്നെ ഇതാണ് ഇതില്ലേ നമ്മള് രാവിലെ എന്താ ഉണ്ടാക്കണം അപ്പം അയ് ഉള്ള കറിയാക്കും പിന്നെ ഉപരിക്കുള്ളത് പിന്നെ ചോറിനുള്ള വ ആ ആ പരിവാടി നോക്കും ലാസ്റ്റ് ആണ് അപ്പം ഇണ്ടാക്ക അതാവുമ്പോ നമുക്ക് ചൂടേനട് കഴിക്കാലോ എണീക്കൻ ഉള്ളവരൊക്കെ എണീറ്റ് വരും
ആഹ ഇവിടെ അങ്ങനെത്ത തന്നെ അ പോണ നേരം ഒൽക്കും ഫുഡ് കഴിക്കാനല് വർക്കന് പോകൻ പറ്റുള്ളൂ
ആ
അങ്ങനെ കൊടുത്ത് പിന്നെ നമ്മളൊക്കെ ചായ കുടിച്ച് പിന്നെ കിച്ചണക്ക് പോവും അത് ക്ലീനിങ്ങ് പണിയാണ് കഴിഞ്ഞാല് ഒരു ആൾക്കാാര് വന്നാലും പിന്നെ പ്രശ്നം ഒന്നും ഇല്ല കിച്ചണ്
ആ എണീറ്റ പാടങ്ങിട്ട് എല്ലോടടെ നേരാക്കി വക്കാ പിന്നെ കിച്ചണിന് മാത്രങ്ങട് റെഡി ആക്കാനുള്ള രീതിക്ക് ആക്കും
അം
ഇങ്ങക്ക് കൃഷിടെ പരിപാടിയൊക്കെണ്ടോ? പച്ചക്കറി എന്തെലും ഉണ്ടാക്കുവോ? പച്ചക്കറിയോ?
എന്നാ ശരി ട്ടാ പിന്നെ പത്ത് മിനിറ്റ് ആയിലേ
ഇല്ല്യല്ലോ ഏഴ് മിനിറ്റ് അല്ലെ ആയൊള്ളൂ.
ഇന്നാ പത്ത് മിൻറ്റ് എത്ര മണിക്കാ ചേര്ണ് ഓർമൽ
ആഹ് ഉം വേറെന്തങ്ങനെ പോണ്. ആഹ് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുവോ?
ആ പച്ചക്കറി ഇന്ന്ണ്ടാ ക്കുല നമ്മള് ഇന്ന്പ്പങ്ങി ചിക്കൻ കറി പൊരിച്ചതും അഹ് മതി
ആ അങ്ങനെയല്ല കൃഷിയെ എന്തേലും തക്കാളിയോ അങ്ങനെ എന്തേലും പരിപാടി ഇണ്ടോ?
ഇല്ല.
ആ ഒന്നും ചെയ്യൂല ഉം എന്താ ഇങ്ങള് ഫ്രീ ടൈമിലൊക്കെ ചെയ്യല്? ഒഴിവ്, ഒഴിവ് നേരത്തൊക്കെ
ഫ്രീ ടൈം അങ്ങനെ പറയാല്ല്യ.
ഉം ഓരോ പണികളും ഉണ്ടാവല്ലോ അല്ലാതെ തന്നെ.
അങ്ങനെ അങ്ങനെ പോവു ഓരോ ദിവസം രാവിലെ ആവുണു രാത്രിയാവ്ണു. അങ്ങനെങ്ങനെണ്ട് കയ്ഞ് പോണൂ ആ അതന്നെ എല്ലോം. എന്നുള്ള പണിയന്നെ ഒരു മാറ്റൂല്ല്യല്ലോ.
ആഹ്.
പിന്നെതാ
എന്താന്നിട്ട് മഴക്കെ നല്ലോണ്ടോ?
ഇല്ല ഇന്ന് ഇവിടെല്ല്യ ഇന്നലക്കെ നല്ല മഴേ
ആഹ് ആ നല്ല സുഖായിരിക്കൊല്ലോ പണിയൊക്കെ കയ്ഞ്ഞ് നേരെ ഒതുങ്ങിരിക്കാലോ
പണ്യയ്ഞ്ഞാ ഒതുങ്ങിരിക്കാ
ഉം
മയ ഉണ്ടാവുമ്പളാ പിന്നെ ഒരു ചടുപ്പ് ഇങ്ങനെ വെയ്ലാവുമ്പോ
പൊറത്തെറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
മയ ഇണ്ടാവുമ്പൊ പൊറത്തെറങ്ങാനൊക്കെ ഇതായിരിക്കും വെയില് ആവുമ്പോ നമുക്കെല്ലാ പൊറത്ത്ത്തെ പണികളൊക്കെ എല്ലാ അങ്ങനെ കയ്ഞ്ഞ് പോവും. മയാവുമ്പോ അത് നടക്കൂല.
ആയ് നോക്കാൻ പറ്റൂല. ഒന്നണക്കാനാണേലും ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങള് ഉള്ളിലെന്നെ ഒണക്ക
ഒണക്കാന് അറഞ്ഞാ ഇവിടെ ആ ഉള്ളിലാ തന്നേണ്. ആ വാഷിംഗ് മെഷീനിലിട്ടാണ് ഒണക്ക്യാ വേം ഒണങ്ങും
ആഹ്
ഞാൻ പറന്നെ ഡെയ്ലി തിരുമ്പലൊന്നും ഇല്ല്യ ഒന്നരാടൊക്കെ തിരുമ്പല്
ആഹ് മെഷീന്ക്ക് ഇട് ഇടാള്ള ഡ്രസ്സ് വാണ്ടലേ.
ഉം വെറ്തപ്പോ അഹ് കറക്കണ്ട ആവശ്യല്ല്യാ
ആഹ്.
ഡെയ്ലി ഒന്നരാടം എന്നും പിന്ന ഹസ്ബൻഡന് വർക്കിന് പോവാള്ള ഡ്രസ്സല്ലേ ഉള്ളു വേറെന്നൂല്ലാ
ആഹ്. അത് എന്നും കഴുകിടുവായിരിക്കും ലേ.
ഇല്ല്യ അവ് രണ്ട് മൂന്നാ മൂപ്പര്ക്കോവാൻ രണ്ട് മുന്നാല് കൂട്ട്ണ്ട് അപ്പൊ പിന്നെ കൊഴപ്പം ഇണ്ടാവൂല്ല്യ. രണ്ടീസം ആൾക്ക്ണ്ടാവും ഞമ്മ പിന്നെ ഏതായാലും മതിയല്ലോ പെര്ന്റെ ഉള്ളില്
ആഹ് ഏതേലുക്ക അടുത്തതുതന്നേ
ആഹ് അതന്നെ പിന്നെത്താ
എന്നാ ശരി വേറെ പ്രെത്യേച്ച് ഒന്നും ഇല്ല്യല്ലോ
ഏഹ് എന്നാ ശരി പത്തിറ്റായില്ലേ